ആ കേൾക്കുന്നുണ്ടോ?
ഹലോ ഹലോ?
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം.
ഉ എന്ത്. ചെയ്യ്ണ്പ്പോ?
ഏ
എന്താ ചെച്ച്ണ്
ഏ ബെഡില് ങ്ങനെ കടന്നോണ്ട്ക്കാണ് ഈ അസുഖ ഇതാണ് ആക്സിഡന്റ് പറ്റിന്
ഏ എന്തു പറ്റി
അത് ബൈക്കുമ്മെ പോവുമ്പോ മഴയൊക്കെയായോണ്ട് സ്ലൈ സ്ലൈഡായി വീണുന്നിട്ട്
ഓ നല്ല പറ്റീണോ
കാലിനൊക്കെ പൊട്ടല്ണ്ട്
ഓ എന്താണ് ഇന്ന് എന്ത നല്ല സ്പീഡിലേനോ പോയിന്
ചെറ്യ സ്പീഡില്
എന്താങ്ങള്ങ്ങനെ അല്ല അല്ലേും ആരേലും ഇമ്മാതിരി മഴേത്ത് അത്ര സ്പീഡിലൊക്കെ പോവോ അ പൊതുവേ നല്ലോ അപകടങ്ങ നടക് ആഹ് നമ്മള് ശ്രദ്ധിക്കണ്ടേ നമ്മക്ക് ആണ് നമ്മള ശരീരത്തി നമ്മളെ ശരീരത്തി
ഉം
ഇപ്പം പൊതുവെ അപകടങ്ങള് കൂടുതലാ കാരണം മയ ആയതോണ്ടെയ്. നല്ല മയല്ലേ ഇപ്പ റോഡൊക്കെ വൈക്കിപ പിന്നെ ബൈ കില്ല സ്ഥലം തന്നെയാണല്ലോ നനവുണ്ടായ താറിന് പിടിത്തം കിട്ടില്ലല്ലോ
ഇന്നലെ കൂടെ എന്റെ ഇവിടെ അപകടം ഉണ്ടായി ഒരു ബസിന്റെ ബ്രേക്ക് ബ്രേക്ക് പോയി
എന്നിട്ടോ
വല്യ ആ ആഹ് വേറെ വണ് മതില്
ആ നല്ല എന്താ നല്ല പ പരിക്കുണ്ടോ?
നല്ല വരിക്കോന്നുല്ല ന്നാലും ചെറിയ ചെറിയ വരിക്കോക്കെ ഉണ്ട്
ഉം അല്ല നി നിങ്ങൾക്ക് എന്താ പ ഇയാളിനെ പറ്റിയാണോ?
ആ എനിക്ക് കാലിനും ഉണ്ട് സ്‌ക്ര കൈന് കൊറെ ചെറിയ ചെറിയ സ്ക്രാറ്റും ഉണ്ട്
ഏ പൊട്ടീനോ അതോ ചതവാണോ?
എന് പൊട്ടല
ഓഫ്
അനക്ക് വണ്ടി ഇല്ലിയോ
ആഹ് വണ്ടിഇണ്ട് വണ്ടിമ്മേ പോവലുംഉണ്ട്
ഉം
ഞാൻ പിന്നെ മെല്ലൊഒന്നും പോവലെഇല്ല ഇടങ്ങേറ് ഏതായാലും മെല്ലെ പോണം ഏ വണ്ടി കിട്ടയ പെരും പോക്കാ പോവാ ഇനി എന്തായാലും മെല്ല ആക്കണം നമ്മള് അങ്ങനാണ്ട് ശീലായി പോയി
ഉം ചെങ്ങായിമാരൊക്കെ കഴിഞ്ഞവനുംമേണ്ടി ങ്ങനെ
അയിനവൻ വിചരിച്ചിട്ടല്ല ഞാൻ ആരുല്ലല് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ പെരുംമ്പോക്ക പോവുഅ
ഉം
ഉം അപ്പൊ ഇന്നിപ്പോം ചങ്ങായിമാരൊക്കെ പറയ കൊണ്ട് ഞങ്ങ കൊളത്തി പോയ്ന് ഏഹ് ഇവിടുന്ന് കൊറ ഇവിടുന്ന് കുറച്ചായിട്ട് പോവാണ്ട് അപ്പൊ ഞങ്ങള് സ്വിമ്മിംഗ് പൂള വിചാരിച്ചീനേ കേട്ടോ
ഉം
സിമ്മിംപൂൾ ആകുമ്പോ ഒരു മണിക്കൂറിന് നൂറുപ്പ്യ
അ ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ സ്വിമ്മിങ് പൂൾ വിചരിച് ഇന്റെ ഞാനും വണ്ടിയെടുത്തു വേറൊരു ചങ്ങായും വണ്ടിയെടുത്ത്
ആഹ്
ഞങ്ങള് പോയി സ്വിമ്മിംഗ് പൂള് എത്തിയത് പ് വല്യോരു സുഖല്ല കാരണം ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട വള്ളല്ലേ ഇപ്പോൾ ര രണ്ട് ജനങ്ങൾക്ക് പറ്റീല്ല
ഉം
അപ്പൊ അവിടുന്ന് പിന്നെ വണ്ടിയെടുത്ത് ഞങ്ങള് ഒരു ഞങ്ങളെ നാട്ടിൽ തന്നെ കുറച്ച് വിട്ടാണ് ഒരു പാടത്തിന്റെ നടുവ ഒരു കുളംഉണ്ട് നല്ലായുള്ള കുളാ
ഉം
പത്ത് പതിനഞ്ചാള ആയണ്ട് കാരണം പാടത്തിന്റെ നടുവിൽ ആയനോണ്ട്
ഉം
സൈഡൊക്കെ ചളിയായിരിക്കുവല്ലോ അപ്പം അത്രത്തോളം താത്ത അത്രത്തോളം താത്തീന് കൊളം
ഇപ് അപകടം വര്യല്ല അപകടങ്ങളൊക്കെ വ് വിള്ച്ച് വര്ത്താണ്
അതാ അപ്പേതായാലും ഞങ്ങള് പിന്നെ അയിൽ അങ്ങട്ട് പോയി
ആഹ്
നല്ല ആയാളെ കൊള തായാലും നീന്താനുംീച്ചല്ലേ ഇനി പിന്നെ കൊറച്ച ചീച്ചക്ക് അറിയാം ഏതായാലും കൊറച്ച നേര ഇന്ന് കളിച്ചപ്പോത്ത ഓരോരുത്തർക്ക് മെയിൽ ചൊറൽ തുടങ്ങി
ആഹ്
ചെങ്ങായി മാര്ക്കൊന്നും പറ്റൂല ഏ
മ് വണ്ടിമന്ന് വീണ് അപടങ്ങളൊക്കെ പറ്റീണോ തങ്ങക്ക്
ഇത് വരെ അങ്ങനൊന്നു ഇത് വരെ പറ്റീല്ല
അനുഭവങ്ങള ഉണ്ടായിട്ടില്ലല്ലേ
മ് മ് ദൈവത്തിന്റെതൊണ്ട് ത് വരെ ഒന്നും സംഭവിച്ചീല്ല
മ് മ് മാഷാ അല്ലാഹ്
നമ്മളെങ്ങെനെക്കെ പോയാലും എങ്ങനേലൊക്കെ കൈച്ചിലാവ്ണ്ട് ഇന്നും വ്കാൻ പോയീണ് ഇന്ന് ന്ന് ഇന്റെ സ്കൂട്ടിനെ- ഇന്റെ സ്- കൂട്ട്യാണേയ്
ആഹ്
അപ്പൊ ഞാൻ സ്കൂട്ടി ചങ്ങായീന്റെ വ്ടെ ച്ച് ചങ്ങായിൻന്റെ ബൈക്ക്ണ്ടേനി പേഷം പ്ലസ്
മ്
അത് ഞാൻ ഇട്ത്ത് ഞാനും വേറൊരു ചെങ്ങായും ഞാനാ ഓട്ട്ണേ അപ്പ സ്കൂട്ടിമ്മേ പോ ആ സ്കൂട്ടിയമ്മേ പോണോമ്മക്ക് എന്താട്ടി ഈ ഒര് എറക്കണ്ടേയ്നീ കയിഞ്ഞിട്ടൊര് വളവാ എടത്തെ ഭാത്തക്കേയ്
മ്
സ്കൂട്ടിമ്മെ പോണഓർമ്മക്ക് വളവ്ന്ന് എറക്കത്ത്ന്ന്നല്ലോം സ്പീഡണ് കൂട്ടി വളവ്ന്ന് വളക്കാം വാണ്ടി സ്കൂട്ടിമന്ന് ബ്രേക്ക് പുടിച്ചല്ലോ ഞാൻ കൊറച്ച് പിടിച്ച് നല്ല ചെരിച്ചു ചര് വളക്ക കൂട്ടി അങ്ങനെ വളക്കാം പറ്റൂല അങ്ങനെയാണ് വളക്കല് ഇതെന്ത കട്ടി ഇത് ഇത് സ്കൂട്ടിന്റെ ഓർമക്ക് എറക്കത്ത്ന്ന് ഫുള്ളായിട്ട് കൂട്ടി വളവെത്തെപ്പോ ബ്രേക്കങ്ങട്ട് ചൗട്ടി
ഔ
ഞാൻ ആദ്യട്ടാണോന്റെ വണ്ടി എടുക്കണ എനിക്കറിയില്ലല്ലോ ഐന്റെ ബ്രേക്ക് എത്രേ ഉള്ളത്ന്നും
എന്ന്ട്ടായെ
അത് ചവുട്ടുമ്പോ ബ്രേക്ക്‌ കേറി അങ്ങ് പിടിച്
എന്തും പറ്റീലല്ലോ
ബ്രേക്ക്‌ തെറിച്ചണ്ട് പോയി കാരണം പെട്ടന്നണ്ട് വളചേല് ഫുള്ള് ബ്രേക്കങ്ങട്ട് അമർന്ന്
മ്
ഫുള് ബ്രേക്കട്ട് അമർന്നാല് ബാക്ക് ഇങ്ങനെ ങ്ങട്ട് നെരങ്ങിങ്ങട്ട് പോയി ഒരു സൈഡ്ക്ക് പിന്നെ പെട്ടന്നട് വിട്ട് പക്ഷെ വ് ഞാൻ ചൗട്ട്യേതല്ല സ്റ്റെക്കായി പോയതാ
ഉം
പിന്നെ പൊട്ടന്ന് പിന്നെ ഈ സൈഡ ഒക്ക അടെ പോയി വെരുമ്പോക്കെ അട് പോയി
ഓ
ബ്രേക്ക ചങ്ങായി ഇന്റെ വേക്ക്ണ്ടന് ചങ്ങ ആകെ പേടിച്ചു പോയി കാരണം വീണ ഞങ്ങള്ൾ മേത്താണ് എട്ടില്ല ട്രൗസർ മാത്രം മുട്ടും അതൊക്കെ ഫുള്ള് തോല പോയി
അതെ അതെ
ഏതായാലും എത്ത പറ്റിയില്ല
എനിക്ക് ഇന്നത്തെ വകലിനോട് തന്നെ മതിയാണ് ഞാൻ മിന്ന വീണത്
ഉം
രണ്ട് ആശുപത്രിയിലോ അങ്ങനെ ങ്ങ കേന
അപ്പ വണ്ടിമേ പോകുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചു പോവാ
ബാപ്പ ബാപ്പ അങ്ങനെ ആതെങ്കില പോണന്നോ
ഏ ഇതുവരെ അങ്ങനെരു വീണില്ല പിന്നെ എത്ര ശ്രദ്ധിച്ചാലും വരുള്ള വൈതങ്ങൂഉള്ളത് വഴിയിൽ താങ്ഗുല
ഉം
നമ്മുക്ക് പറ്റണംന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞ എവിടെ പോയാല പറ്റും എങ്ങനെ പോയാലും പറ്റൂല്ലേ
ആഹ ആഹ ആഹ
അ ഇനി സ്പീഡ് വേണന്നു അങ്ങനെയൊന്നുമല്ലല്ലോ
ആഹ ആഹ
ഉം
നിങ്ങളെ നാട്ടിൽ എന്തും അന- അപകടങ്ങളൊക്കെണ്ടായിുന്നോ
നാട്ടിൽ ഇപ്പഴത്തൊന്നും അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല
ഉം
പി
ഈ അപകടങ്ങളൊക്കെ ഇപ്പൊ കൊറ കൂടി വരുണ്ട്
നിങ്ങളെ നാട്ട കുളം അങ്ങനെ എന്തെലും ഉണ്ടോ
ആ കുളങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടില് പഞ്ചായത്തോളന്ന് പറഞ്ഞ കുളംുണ്ട് അ ഗവൺമെന്റ് ഇത്ണ്ടാക്കുന്നുണ്ട് പഞ്ചായത്തന്ന പോലെ ഇപ്പോൊ കൊറെ ആ ഞങ്ങള്ൾ പറഞ്ഞു വൃത്തിയാക്കി വൃത്തിയാക്കിന്ന് ഇിട്ട അന്ന പോോലെ വൃത്തിയാക്കല്ല ചേറാണ് ഫുള്ള് പാമ്പും ചേറൊക്കെ അതിൽ ഇങ്ങട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കടിക്കാൻന്നൊരു കുട്ടി അലപല മരിച്ചു
ഏ ചേറ എന്താ പാടത്തിന്റെ അടുത്താണോ പാടത്തിന്റെ അടുത്താണല്ല പൊതിയവ ഷെയർുണ്ടാവൽ
ആഹ പൂണ്ടടെ പോയൻ
അയ്യോ
അതാണ് എന്തായിരുന്നു മരിച്ചു മരിച്ച് മരിച്ച്
കുറേ ആയോ
ആ കൊറച്ച് കൊറായിന് ഒരു കൊല്ലത്തായി
ഉം
പിന്നെ അങ്ങനെ ആരും കൊല്ലത്തെക്കൊന്നും പോവല്ലേ അപ്പം പോയി തുടങ്ങുന്നുണ്ട്
പോയണ്ടപ്പോൾ
ആഹഇപ്പം പോയണ്ട്
ശ്രദ്ധിച്ചോണ്ടി
ശ്രദ്ധിക്കാണ്ട് ചെങ്ങായിമാരൊക്കെ ആയി പോകുമ്പോളെ ഒന്നായി ഉന്തിടും
ആ അതൊക്കെ എപ്പഴും ശ്രദ്ധിക്കണം നീന്താൻ അറിയുന്നവർ തന്നെ ചിലപ്പം വീണു പോകും
ഓനക്ക് അല്ലോ നീന്താ അറിയാ മരിച്ച ചെങ്ങാതിയ്ക്ക് പക്ഷെ പെട്ടെന്ന് ചങ്ങായി ഉണ്ട ഇട്ടപ്പോ പാനിക്ക് ആയി അപ്പൊ ഓനക്ക് നീന്തായിരുന്നില്ല ആ എന്ത്
അതൊക്കെ ഇണ്ടാവും മരണങ്ങളേ
ഏ
മരണങ്ങ നമ്മുക്ക് പറയാൻ പറ്റൂലല്ലോ
ഇല്ലല്ല
ഏത് നിമിഷവും എങ്ങനെ വേണേലും വരാം
ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം ഇങ്ങനെ എൻജോയ് ആക്കി പോവും ആ അമ്മമാര് പറണൊന്നും കേക്കാതെ
ഞാനും അങ്ങനെ പോണ തന്നെയാണ് ഉം
അപ്പോളൊക്കെ അപഗണനകൾ ഇണ്ടാക്കുന്നു
രക്ഷിക്കാൻ പോലും ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് പാടത്തിന്റെ നടുവിലൊക്കെ പോയാ ആരേലും അറിയോ
ഉം ലോറിക്ക് ചിലർക്ക് ഭാഗ്യ- അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ നേരത്തേക്ക് വെക്കും വണ്ടിയൊന്നും കുത്താതെ അങ്ങനെയൊക്കെ രക്ഷ പ്പെടും എങ്ങനെയെങ്കിലുമൊക്കെ
ഒക്കെ ശരിയെയാണ് ഓരോരുത്തർക്കും ഓരോ ഇതാണ്
ഏ
ഉം
ദൈവത്തിന്റെ കുറ
ആ അതന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം ഹോംവർക്കുല്ല അതല്ല ചെയ്യാന് കൈയ്യും കാലും പൊട്ടിയ അങ്ങനെ കിടക്കുകല്ലെ
എങ്ങനെ സ്കൂൾക്കൊന്നും പോവാലില്ല ഇപ്പൊ കൊറച്ച് ദിവസമായി പോയിട്ട് അങ്ങനെയൊക്കെയാണ്
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല ഫുഡ് ഉണ്ടാക്ക
ഉം ആ ഉണ്ടാക്കി കഴിഞ്ഞില്ല എന്താ ഉണ്ടാക്കണ അറിയോ ആഹ നീശി പോയോ കഴൂലല്ലോ അല്ലേ ആഹ നീശി പോയാ കയല്ല അല്ലേ
ആന
ഉം എത്ര എ എത്ര ദിവസൊക്കെ എടുക്കാൻ പറഞ്ഞു
സ്റ്റ് ഇ രണ്ടും ഒരു മാസത്തെ
ഉം എന്ന ശരിട്ടോ പിന്നെ വിളിക്കാം ഉ